ഹലോ
ആഹ് എന്താ വിശേഷം
നല്ല വിശേഷം സുഖായിരിക്കുണു അവിടെയൊ
ആഹ് ഓഹ് ഇവിടെ ഇങ്ങനെ പോണ് ചൂടാണ് ഇന്ന് മഴ ഇല്ലായ്ഞ്ഞിട്ടെ
അഹ് ആഹ്
ഇവിടെ ശരിക്കും മഴയിതിട്ട് ഇപ്പൊ മൂന്നാലീസായ്ണ് വെയിലാണ് നല്ല ചൂടാ
അഹ് ആഹ് പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ
ഓഹ് കൃഷിയുണ്ട് ഞാന് ഇവിടെന്നെ വീട്ടില് പിന്നെ മഞ്ഞള് പിന്നെ വെണ്ട, പയറ് ഇങ്ങൻത്തൊക്കെ വെക്കല്ണ്ട് മൊളക്
ഞാൻ ഈ ഓൺലൈനില് പിന്നെ വിത്തുകൾ ഉണ്ടല്ലോ കൊടുക്ക്ണേ പച്ചക്കറിന്റെ വിത്ത് അങ്ങനെ ഓൺലൈനിൽ വരുത്തിച്ചിട്ട് പിന്നെ വെ വെച്ച് നട്ടതാ നല്ല ഉണ്ടായും ചെയ്ത് വൈദനൊക്കെ നല്ലോം കായിണ്ടായി
ഉം ഉം മീഷോയിലാ
എത്തെ പേര് പ്പൊ ഇങ്ക് ഞാൻ അങ്ങനെ ഓർക്കില ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമില് കണ്ടതേനി അയിന്ന് ഞാന് വാട്സ ആപ്പില് ച ചെയ്തപ്പോ ഓലിങ്ങനെ അഡ്രസൊക്കെ ചോയിച്ചണ്ട് ഇട്ട് കൊടുത്ത് നല്ല വിത്ത് പലേ പിന്നെ അയ്ലെല്ലാ വിത്തുണ്ട് പിന്നെ ഈ ക്യാരറ്റിന്റെത്, ബീട്റൂട്ടിന്റെത് എല്ലോം ണ്ട്
ഉം ഉം
ഫീസായിട്ടും പിന്നെ അക്കെ ഇണ്ട്
ഉം ഉം
വൈദന അഹ് മറ്റെ ഇണ്ടല്ലോ ഒര് പിന്നെ മെൽഞ്ഞിട്ട് നീളള്ളെ
നീളുള്ളതാ
ആഹ് വൈലെറ്റൊരു നീളെള്ളത് ഇണ്ടല്ലോ ആഹ് അത് നല്ലോം കായിണ്ടായി അത് പോണില്ല കൊറെ ആയി വെച്ചിട്ട് പക്ഷെ മാരത്ത്മേ നല്ലോം കായി വര്ണ്ട് പുഴുക്കു ത്തോ അങ്ങനെന്നും വരുന്നില്ല ഐമല്
ആഹ് ഇത് കറി വെക്കാറുണ്ടാ അത് വൽച്ച്
ആഹ് കറി, ഉപ്പേരി, ഒക്കെ ആക്കും തോനോ റ്റേ തോരനാക്കും ഞാന്
ഉം ഉം
ഇവടെ പച്ചക്കറി കടെന്ന് വാങ്ങല് കൊറവാ
ഉം ഉം രാത്രിക്ക് കഴിക്കാന് എന്താ?
ഇന്ന് വേ പിന്നെ മീൻകറിണ്ട് മീൻകറിം, ചോറും, ഉപ്പേരിം
ഉം ഉം
മോൻക്ക് നെ കേരെ ഓൻക്ക് എന്താ കൊ ഞാനിന്ന്
ക്യാരറ്റ് വേവിച്ച് ഒടച്ചിട്ട് ലെ
ഓരോട ഓരോ ടൈമും ഓരോ കൊടുക്കലാലെ രാവിലെ റാഗി കൊടുത്ത് അ കഴിഞ്ഞ് പിന്നെ മുട്ടന്റെ മഞ്ഞണ്ടല്ലോ
ആഹ്
അതെ ഓരോ ടൈമില് ഇങ്ങനെ ഓരോന്ന ആക്ക്യണ്ട് കൊടുക്കല ചെല ടൈം ചോറും ചെറുപ്പയറും കൂടി കൂട്ടി വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കും
അമൃദ പൊടി കിട്ടോ?
അമൃതം പൊടി കിട്ടല്ണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കൊടുതോക്കില്ല
പക്ഷെ അത് നല്ലതാണ് പറയും എന്റെ കുട്ടിയും കഴിക്കില്ല എനിക്ക് ഇപ്പൊ കിട്ട്ണ്ട്
തന്നെ നല്ലതാന്ന് പറിണുണ്ട് നല്ലതല്ലാന്നും പറിണ്ട് അതാണ് പേടി കുട്ടികൾക്ക് അതിലേ മധുരത്തിന്റെ അളവ് കൂടുതലാണല്ലോ?
ആഹ് മധുരം കൂടുതലാ
ആഹ് അതാണ് നമ്മള് കൊടുക്കുന്ന മാതിരി കൽക്കണ്ടം ഒന്നുല്ല പഞ്ചസാരെണ് അയ്ല് കൂട്ടിയത് ഓല് അപ്പൊ അത് കുട്ടികൾക്ക് കേടാന്ന് പർഞ്ഞെട്ടിട്ട് ഞാൻ ഇത് വരെ കൊടുത്ത് നോക്കില്ല ഇവടെ ഞാന് ഇവര് ക്ക് കൂ കൂരം വർത്തിട്ട് കൊടുക്കല തേങ്ങയും, എള്ളോക്കെ ഇട്ടിട്ട്
ഉം അല്ല വലിയ പിള്ളാര് ത്തിന്നാണെങ്കിലും
ആഹ് ആഹ് അതെ ആഹ് ഇവ അത് നല്ല നല്ല ടേസ്റ്റ ആണ് നമ്മള് ഇണ്ടല്ലോ ഈ ഈ കറുത്ത എള്ള് വാങ്ങിട്ട് അത് വർ പൊടിച്ചിട്ട് മിക്സ് ചെയ്താട്ട് തേങ്ങയും വർത്താണ്ട് അയ്ക്ക്ട്ട് വേ വേ എളക്കി കൊടുത്താതി നല്ല ടേസ്റ്റാ കൂരം വറുത്ത പോലെ ഇവിടെ വൈകുന്നേരം ഇവല് ചായക്കതന്നെ കഴിക്ക
ഉം തേങ്ങയൊക്കെ ഇട്ട് ഉണ്ട പിടിക്കൊക്കെ ചെയ്യല്ലേ
ആഹ് പലയ സാധനം ഉണ്ടാക്ക യൂട്യൂബിലട് നോക്കിയാ പുട്ട് വരെ ഉണ്ടാക്കുന്നുണ്ട് അതിനോട്
ഉം
അമൃതം പൊടി കൊണ്ട് ലഡു
ഉം
കോ ഇവനക്ക് ഞാന് അത് കൊടുത്തില്ല അ അതല്ലാതെ തന്നെ ഞാന് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇങ്ങനത്തെൊക്കെ വേവിച്ചട്ട് അത് കൊടുക്കും അ അത് ല്ല ഇഷ്ട്ട മത്തന്ണ്ടല്ലോ
ആഹ് കയ്ക്കുന്ന്ണ്ടാ കയ്ക്കില്ലല്ലോ തുപ്പി തുപ്പി വിട ഉം
ക്കിങ്ങട്ട് മനസ്സിലായി കഴിഞ്ഞാ ഞെങ്ങനേന്നറിയില്ല
ഉം ഉം അവിരിക്ക് കൊറ്ച്ചും കൂടി വിവരം വെച്ചാല്ലേ ഒന്നും കഴിക്കില്ല
ആഹ് അയിക്കൂല അതന്നെ അപ്പം പിന്നോൽക്ക് ഉം പാ സ്വന്തം പാലന്നെ കിട്ടണ്ടിയേരും
ഞാനോൾക്ക് കൂടുതലും നെസ്റ്റ്ല്ലേ അതെന്നെ കൊടുത്തിട്ടുള്ളു
ആഹ് ആഹ്
ഉം അതാണെങ്കിത്തിരി എളം മധുരവും
ആഹ് ആഹ് അതന്നെ ഞാൻ വെ സെറിലാക്ക് വാങ്ങി കൊടുത്തീനി ഒന്ന് രണ്ട് പ്രാശ്യം
ഉം
അത് പിന്നെ ഓവറായിട്ട് അല്ല പൈസിയാണ് നമ്മള് ഓവ റ് ഇങ്ങനെ വാങ്ങി കൊടുക്ക്ണന്നല്ലല്ലോ അതോണ്ടിന്നെ ഞാൻ വാങ്ങി കൊടു ത്തില്ലാന്നെ അയ്‌നാട്ടീ നല്ലത് ഇപ്പൊ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവും ക്യാരറ്റും ബീറ്റ്രൂട്ടൊക്ക ആവുമ്പോ
ആഹ്
കെമിക്കലൊന്നടങ്ങിയ ഭക്ഷണാവുല്ലല്ലോ പ മറ്റേല് നമ്മള് മിക്സെയ്തോല് എന്തൊക്കെ കൂട്ടി വരുന്നേന്ന് നമു ക്കറിയില്ലല്ലോ
നേന്ത്രപ്പഴം പുഴുങ്ങിട്ട് കൊടുക്കാലോ
ആഹ് അതും കൊടുക്കല്ണ്ട് പിന്നെ കുന്നം വായക്കന്റെ ഇതില്ലേ ചെറിയ പ ആഹ് പൊടി അത് പൊടിയല്ല അത് ഒണക്കിയത് വാങ്ങിയാട് ഞാവ്ടെ മിക്സീല് പൊടിക്കല ഉം അങ്ങനെ കൊടുക്കും
ഉം ഉം ഇപ്പെന്തെയ്‌ണു കളിക്കുന്ന്
അഅവ്ടെണ്ട് ഓല എട്ത്തുണ്ട് എന്തോ പോ ഏഹ് കയ്യ് കൊടുത്താൽ അഓണ്ട് കളിച്ചിരിക്കും കൊറച്ച് ടൈമൊക്കെ
ഉം
വായിലേക്ക് കൊണ്ടോയിക്കാളും ആത് വല്ലി മോള് ഓള് ഓളട്ത്താക്കി ക്കിയാലും പിന്നെ പ്രശ്നല്ലേ ഞാൻഞ്ഞ് പൊറ്ത്ത് പോവാണേലും ഓളട്ത്ത് ഇവിടാക്കീട്ട് പോവല
ഉം
ചെത്താ വെ എന്ത് കൊട് ത്ട്ട് തടി അങ്ങട്ട് ഉഷാറാല്ല അതാള്ളെ പ്രശ്നം ഞാൻന്ന് പറയ് എന്ത് കൊട് ത്തിട്ട് ഓ അങ്ങട്ട് തടി വെക്ക്ണില്ല
ഉം നന്റെ കുട്ടീം തടിയൊന്നു ഇല്ല ഇപ്പളു രണ്ടു വയസ് ആകാത്ത പോലെയെന്നെ ഇണ്ട്.
ഇല്ലെയ് ഇവെട്ത്തും അങ്ങൻ തെന്നാ അല്ലാരും കണ്ടാ ചോ ക്കാറ് മാസാണോന്നൊക്കെ ചോയിക്കും. വൽപ്പംന്ന് തടിം ഇല്ല വൽപ്പം കൊറവാ.
ഉം
അഹ് പക്ഷെ ഇന്നലെ ടീച്ചറ് അവ്ടെ നെയ്‌സറി ഞാം അമൃത പൊടി വാങ്ങാ പോയ പ്പം അയുട്ന്ന് ഹെറ്റും വൈറ്റൊക്കെ നോക്കിയപ്പോ ടീച്ചെർ പർൺ കറക്റ്റാണ് പർൺ. ഹെെറ്റിനുള്ള വെെയിറ്റുണ്ട് പർൺ.
ആ ഉം ഉം
ഞമ്മക്ക് കാണുമ്പൊരു ഇത് ഇല്ലാത്ത പോലെ തോന്നും.
ഉം അപ്പം അഞ്ച ആറോ കിലോ ഇണ്ടാ അത്രേം ഇണ്ടാ? ഇല്ലാ
ഏയ് ഏഴര കിലോണ്ട്.
ആഹ് ആഹ്
ഉം
വൽതാക് വൽതാക് വെയിറ്റ് കമ്മിയാവും ഇവൾ ഇപ്പളാ പത്ത് കിലോ ആയിരി ക്ക്ണ് ഏത് സമയും ഏഴ് ഇല്ലെങ്കി ആറ് അത്രേ ഒള്ളു ഇപ്പളാണി എടക്ക പോയിന്നെത് പത്ത് കിലോ
ആഹ് ഞാ ഇഞ്ഞ് ചെൽ ചെൽപ്പളെയ് കൊർച്ച് കഴ്ക്കും പാലുകുടി നിർത്തിയാല് ചെലെ കുട്ടിയെൾ ഭക്ഷണം കഴിക്കും
പനി പിടിച്ച് ഇപ്പൊ ഒരാഴ്ച്ച ആയി ചൊമയും ജലദോഷും മാറിയിട്ടില്ല പനി കൊഴപ്പൂല്ലാ
അയ്ന് ഇവ ഇവൽക്കൊക്കെയുള്ള പ്രശ്നം അതാണ് ഒന്നങ്ങ ട്ട് ഒക്കെയൊന്ന് കൊടുത്ത് ഭക്ഷണം കൊടുത്തൊന്ന് ഒന്നങ്ങട്ട് തടിയൊക്കെ ഉഷാറായി വരുമ്പോ അപ്പം സുഖമില്ലാതാടാവും
ഉം ഉം ആഹ് കൊറച്ച് നേരായി വരുമ്പളെക്കും പനി പിടിക്കും പനിയായി അത് ഇത്
പനി മതി മൊത്തം അങ്ങട്ട് ചോർന്നങ്ങട്ട് പോവാന്
ഉം പിന്നെ എന്റെ കുട്ടിയില്ലേ എല്ലാവരുടെടെയും അടുത്ത് വായ അടിക്കും എല്ലാവരെയും പേര് വിളിക്കും അപ്പൊ ഒരാളുടെ കണ്ണ് മതി
ആഹ് അത് തന്നെ
ഭയങ്കര വായാണ് അങ്ങനെയായി എന്റെ ഉമ്മാനെയൊക്കെ പേരാ വിളിക്കുക ഉം ഉം എന്നെ മാത്രം ഉമ്മച്ചീ വിളിക്കും ബാക്കിയുള്ളവരെ എല്ലാരെയും പേര്
ആഹ് ആഹ്
ഉം എല്ലാ അറിയുവേയും ചെയ്യും അല്ല വാപ്പാ വിളിക്കില്ല എന്നെയും ഉം വാപ്പാന്നൊക്കെ വിളിക്കും വേ വേറെ ഉള്ളതിന്റെ ഒക്കെ പേര്
ആഹ്, ആഹ്.
ഉം. ഭയങ്കര ദേഷ്യം കലിയും അതികൊന്നും കിട്ടിയില്ല പറഞ്ഞ പിച്ചലും കടിക്കലും.
പല്ല് വന്നയ്ഞ്ഞാ ഇന്നെ പേടിയാ ഇവിട്ട്ത്തൊരു പല്ലില്ലാ ത്തന്നെ നല്ല കടിയാ ഞമ്പറയാ പ്പഞ്ഞി പല്ലും കൂടി വന്നിണ്ടെക്ക് പേടിയാക്ണ്ടറയും ഞാന്. ആഹ് പല്ല് വന്നീലത് വരെ.
ചേലോർക്കെട്ടാം മാസ്ത്തില് പല്ല് വരോല്ലോ.
ആഹ്, ആഹ് അയിന് ഇവ ഇവൻക്ക്. ഇവൻകെല്ലത്തിനും നേരം വെഗ്ഗും ഇവന് ആറാം മാസത്തില. ക്ക ത് ഏഹ് ങ്ങനെ നെൽത്ത്കൂടെ എയഞാനും അടിമുട്ട് താവല്ലോ. കൗന്നതി ആറാമ്മാസത്തില.
പിന്നെ ഇഞ്ഞിപ്പൊ വാക്കില്ലിനൊക്കെ അതേമാരി നേരം വെയ്കും.
ഉം, ഉം. പേരെന്താ കുട്ടിന്റെ? ആഹ്, ആഹ്. അടുത്ത് വന്നു തോന്നുണുല്ലേ.
ആഹ് ഓള് മോളെ ഓള് ചെറിയ മോളെ എട്ത്താ ഓള് കൊണ്ടുവന്നതാ. ഓക്ക് ഞാൻ ഫോം വിളിച്ചാ നിന്നാ ന്നെരു സുയ്പ്പാക്കലാ.
ഉം, ഉം. എപ്പൊ ഒറങ്ങും നേർ
ഒമ്പത് മണിക്കായാ ഒറ്ങ്ങു. പിന്നെ അ ര് പന്ത്രണ്ടണി, പന്ത്രണ്ടണി ആ അരൊക്കാവുമ്പോ എണീക്കും. പിന്നെ പാലുടിക്കും പിന്നിം ഒറങ്ങും അങ്ങനെ കളിയാ.
തൊട്ടീല് കടക്കോ ല്ലെ?
തൊട്ടില് കട്ക്കും ഒരു മണിരേക്കെ കട്ക്കും പിന്നങ്ങട് എണി
ഉം സ്നിഗ്ഗിട്ട് കൊടുക്കു അല്ലെ മൂത്രയ്ച്ചാല്. വ്ടെ അതെന്നെ ഉം.
ഞപ്പാഅ് രാ പകലന്നെ. പകലന്നെട്ട് ചെൽപ്പൊക്കിട്ടൊടുക്കല ഈ ബെഡിലൊക്കെ മൂത്രയ്ച്ചി
ഉം, ഉം
ബെഡ്ഡ്കെടുത്തുമ്പ ഇട്ടൊടുക്കല മെറ്റേന് പിന്നെ. എപ്പെളെപ്പളുങ്ങനെ മൂത്രയ്ച്ചോണ്ട്ക്കും.
ഉം, ഉം.
ട് രാത്രിയാവുമ്പോ നിർബന്ധാണ് ആ രാത്രിയാവുമ്പ നിർബന്താണ് ആ സാധനം. അല്ലാഞ്ഞിണ്ടെങ്കില് ഞമ്മളൊന്നൊറ്ങ്ങിപ്പോയാലറിയുല്ലല്ലോ.
ഉം, ഉം. ആഹ് ശരി.